ഹലോ
ഹലോ കേൾക്കുന്നില്ലേ
ആഹ് എന്തൊക്കെ വിശേഷങ്ങളൊക്കെ
ജ്ജ് ണ്ടവടെ
എങ്ങനെ
മഴണ്ടോ
ആഹ് മഴണ്ട് ഇന്ന് കൊഴപ്പല്ല ഉച്ചക്കൊക്കെ ഒയിവേനു ഇപ്പൊ മഴണ്ട് മഴ പെയ്തോണ്ടിക്ക്‌ണ്ട് പിന്നെ എന്തൊക്കെയാ വേറെ വിശേഷം? ആഹ് ഇവിടെപ്പ ചോർന്നു മഴ പെയ്ത് ചോർന്നു
എവിടെ സ്ഥലം
എങ്ങനെ
എവിടെ സ്ഥലം
ആഹ് അതൊക്കെ ഞാൻ പറയാ പിന്നെ പിന്നെ പറയാ ട്ടോ
ചായൊടിച്ചോ
ചായ കുടിക്കാനായിട്ടുള്ളൂ മക പെണ്ണ് വന്ന്പ്പോ വാലവാടി വിട്ട് വന്ന് അപ്പൊ പിന്നെന്തൊക്കെ എന്തൊക്കെയാ മക്കളൊക്കെ എടുത്തു
നേരായോ
എങ്ങനെ
ഒന്നര വയസ്സ് എനിക്കൊരു ചെറിയ മോനാ ഉള്ളത്
ആഹ് ഒറങ്ങ
ണീറ്റു ഇപ്പ മഴയൊക്കെ സൗണ്ട് ഒക്കെ കേട്ടിട്ട് ഇങ്ങനെ എണീറ്റതാ
ആഹ് ആഹ് എന്താ നടക്കലൊടത്തീക്കൂല്ലേ
ആഹ് നടക്കലും ഓടലൊക്കെ ആണ് നടക്കും ഓടൊക്കെ ചെയ്യും ആരേലും പുറത്തിറങ്ങിയാ പുറകെവരണം ആങ്കുട്ടിയാ
ആഹ് വികൃതിണ്ടോ
ചെർതായിട്ട്
ആഹ് ആയിട്ടൊള്ളല്ലോ ല്ലേ
ഉം
ന്നിട്ട് എന്തൊക്കെ വീട്ടിലാരൊക്കെ
മ്മേ
എത്ര കുട്ടികളാ
ഇൻക്ക് മൂന്നാള് വലിയോള് പ്ലസ് വണ്ണ്ക്ക്‌ രണ്ടാമത്തോള് അഞ്ചില് മറ്റോളിപ്പം വാലവാടിക്ക് വിട്ട് വന്ന് നാലു വയസ് എന്നിട്ട് ന്തൊക്കെ വേറെ
അനിയത്തീണ്ട് അനിയനുണ്ട്
ആഹ്
ഉമ്മ ഉണ്ട് വാപ്പ ഉണ്ട് എല്ലാരും ഉണ്ട്
ആഹ്
അനത്തിനെ കെട്ടിച്ച് വിട്ടു അനിയൻ ദർസിലാ പഠിക്കുന്നേ
ആഹ് ന്നാ പിന്നെന്തൊക്കെ ന്നാ പിന്നെ
ഉം
വേറെന്തൊക്കെ പിന്നെ നിങ്ങളെ വീട്ട് അല്ലാ ഒച്ച മഴക്കെ ഇന്ന് രാവിലെ രാവിലെ എന്തേലും ഉച്ചക്ക് എന്തേലും ചോറ്ക്ക് കൂട്ടാ
ല്ലാ
ചോർക്കെന്താ കൂട്ടാനൊക്കെ? ഹലോ കേക്കുന്നില്ലേ ആഹ് മീന് വരുന്നുണ്ടോ അതിലൊക്കെ ഇവടെ
ആഹ് ഇവടെ കൊറവാണ് എന്നാലും കിട്ടൊക്കെ ചെയ്യും
ആഹ് ഇന്ന്‌ ഇതിലെ മീൻ കിട്ടിട്ടില്ല ഞങ്ങള് കേങ്ങ് കൂട്ടാനൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ
ഉം
ഉം രാവിലെ എന്താ?
രാവിലെ ദോശയും സാമ്പാറും
ആഹ് പിന്നെ ഏതുക്കള്
ഏഹ്
എങ്ങനെയുണ്ട് നിങ്ങളെ സ്ഥലൊക്കെ എങ്ങനെയാണ് ഭംഗിയുള്ള സ്ഥലണോ? പിന്നേ മലകളും കാടുകളും തോടൊക്കെണ്ടാവും അതോ പിന്നെയ് എങ്ങനേ ആഹ് നല്ല ഭംഗിയുള്ള സ്ഥലാണല്ലോ
ആഹ്
അയ്നെ കുറിച്ചൊന്ന് പറഞ്ഞേ കണ്ടേ അവിടുത്തെ ഭംഗിം ഓക്കെ
മലയൊക്കെ കാണാം നല്ല രസാണ് കാണാനൊക്കെ
നല്ല ഭംഗിയുണ്ടാവൂലേ ടൂറിസ്റ്റാളൊക്കെ കാണാൻ വരലുണ്ടോ
ആഹ് ടൂറിസ്റ്റൊക്കെ കാണാം ഈ മഴയും കൂടെ പെയ്യുമ്പ പിന്നെ നല്ല രസം കാണാനവിടെ മഞ്ഞകോടെ ഒക്കെ ഇറങ്ങുന്നതൊക്കെ കാണാ
ആഹ് ആരിവേപ്പ്ണ്ടോ അടുത്ത്
ആഹ് ആഹ് കൊറച്ച് നടന്നു പോയാ കാണാ
ആഹ് ആഹ് വെള്ളൊക്കള്ള സ്ഥല ആവുല്ലേ
വെള്ളം വല്ലാതൊന്നുല്ല എന്നന്നാലും ഉണ്ട്
ആഹ് അല്ല വെള്ളത്തിനൊന്നും ക്ഷാമല്ലാത്ത
ആഹ് ആഹ് അങ്ങനെ ഞങ്ങ ഒരു പാടം ഭാഗത്ത താമസിക്കുന്നേ
ഉം ആഹ് ആഹ് എന്നിട്ട് വീട്ടില് ആ വേറെ ആരൊക്കെ ഉള്ളത് ഉമ്മാ ഉപ്പാ ഒക്കെല്ലേ
രണ്ടാനിയത്തി മാരുണ്ട്
ഉം പിന്നെ ഹസ്ബന്റ് എന്താ ചെയ്യണ്
അതാണ് ഇവിടെല്ല കോഴിക്കോടാണ് താമസം
ആഹ് അവിടെ വർക്ക് ചെയ്യാ
ആഹ്
ഉം എന്താണ് പണി ആഹ് എന്താ പണി
ഏഹ് ആഹ് ഉസ്താദ് ആഹ്
സ്കൂളും മദർസും പള്ളിയൊക്കെ ആയിട്ട് അങ്ങനെ പോണു
ആഹ് ആഹ് അവിടെ തന്നേണോ
ആഹ് അവിടെ തന്നെ കൊയിലാണ്ടിന്ന് പറയും
ആഹ് ആഹ് അറിയാ പിന്നെ എന്തൊക്കെ വേറെ എന്തൊക്കെയ വിശേഷങ്ങളൊക്കെ.
വേറെ
വേറെ നല്ല വിശേഷങ്ങളയ്ക്കാരംല്ലേ സുഖായിട്ട് പോക്കുന്നല്ലേ.
അവര് അവധിയായിട്ട് ഇവിടയും പോയൊന്നുല്ലേ.
എങ്ങനെ ഇവിടെ ആഹ് എങ്ങനെ കേട്ടില്ല.
അവധിയായപ്പോ ഒന്നും പോയില്ലേ എവിടെയും.
ആഹ് വീ അല്ല വീട്ടിൽ പോയിരുന്നു അല്ല അത എടുക്കും പ്രത്യേകിച്ച് പോയിട്ടില്ല.
ആഹ്
പോവാനും ഓരോരോ പ്രശ്നങ്ങള്
ഉം ഉം
പിന്നെപ്പോ അനിയൻ. അനിയന്റെ കല്യാണവും കാര്യങ്ങളും അതിന്റെ മണ്ടിപ്പാച്ചലും അങ്ങനെ ഓരോരോ പ്രശ് ഞങ്ങളങ്ങനെ ഉം കല്യാണണ്ട്. എങ്ങനെ ഇല്ല ഇരുപത്തറാന്തിയാണ്.
ആഹ്
വീട്ടകൊയിനു കഴിഞ്ഞ ആഴ്ച്ച വീട്ടക്ക് പോവാ അ വീട്ടിലാണല്ലോ ല്ലെ. ഇനി കൊറച്ച ദിവസം നിക്കോ എന്നിട്ട് ഇവിടെ വീട്ടില്.
ഒരു കുറച്ചുസം ഇങ്ങനെ ഒരാഴ്ച ഒരയച്ചേക്കൂടെ കയിഞ്ഞ പോവും.
ആഹ അവരെ കക്കു വരുമ്പോ പോവായിരിക്കൂല്ലേ ആയി തീരാണോ വര്യ
അല്ലല്ല ദിവസവും വരും.
ആ ഡെലി വരോ
ദിവസവും വരും
ആഹ്
ദിവസം വരും.
പിന്നെ വേറെ എന്തൊക്കെയ വീട്ടില് ചെടി കാര്യങ്ങളൊക്കെ ഉണ്ടോ.
വീട്ടില് ചെടിയൊക്കെ ണ്ടൊയി
ഉണ്ട് ഉണ്ട് ഉണ്ട് ചെ ചെടികളൊക്കെ ഉണ്ട്.
ആര ആരാ നണ്ടല്ലേ നീ ആണോ.
ഞാനു നടു
ആഹ് ഇഷ്ടാണോ ചെടിയൊക്കെ
ആഹ് നല്ല ഇഷ്ട മീൻ പ്രവർത്തന ഒക്കെ ഭയങ്കര ഇഷ്ട ണ്ട് ഇല്ലല്ല ആഗ്രഹുണ്ട് വാങ്ങിച്ചിട്ടില്ല. എന്തേലൊക്കെ ചെറുത ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനല്ലരസം
ആഹ് ആഹ് എന്നിട്ട് പിന്നെ എന്തൊക്കെയ വിശേഷങ്ങളൊക്കെ. സുഖായിട്ട് പോണു ല്ലെ ചായ കുടിച്ചിട്ടില്ല ചായ ഇടട്ടെ ഞാൻപ്പൊ ഒരു ഇങ്ങനെ ഫ്രീ ആയപ്പോ ഒന്ന് കോൾ ചെയ്യട്ടെര്തി അങ്ങനെ വന്നതാണ്. പ്പയ്യി അല്ല എന്നാള് മീറ്റിങ്ങിന് വരണന്ന് പറഞ്ഞിനു യ്യി വന്നില്ലല്ലോ.
എന്താ വരാഞ്ഞു. ഹലോ.
ഹലോ
ആഹ മീറ്റിങ് ഉണ്ടായിനല്ലോ സ്കൂളിൽ നി എന്താ വരാഞ്ഞു.
ഇല്ല ല്ല
ആഹ്‌ പിന്നെന്തൊക്കെയാ ഉച്ചക്ക് ഞാ നിങ്ങളെ കൊറെ ഞാൻ വിളിച്ചിരുന്നു വെരോ വെരോ ചോയി ച്ചിട്ട് അപ്പൊ നി ങ്ങള് വന്നില്ല പിന്നെ മ്മളെല്ലാരും കൂടിന ന്നേ മീറ്റിങ്ങിലേ ചെറിയൊരു പരിപാടി എല്ലാരും കൂടിട്ട് ണ്ടാക്കി പിന്നെ വേറെന്തൊക്കെ
എല്ലാരോക്കെ എങ്ങനെ ഉഷാറാക്കിയോ
ആഹ് ഷാറാണ് അടിപൊളിയാണ് നല്ല ഫുഡും കാര്യ ഇമ്മക്കെണ്ടായിരുന്നു എല്ലാരു ണ്ടായിരുന്നു. നിങ്ങള ന്നും വന്നില്ല ഞൻ കൊറേ ഞമ്മള് ക് വിളിച്ചിരുന്നു ക്ഷെ വരാൻ പറ്റീലലേ ന്ന്.
പിന്നെ.. പിന്നെ വേറെന്തൊക്കെ.
ഇല്ലതാ പൊറത്ത് അവന്റെ ചെരുപ്പിട്ട് ട്ട് അങ്ങനൊന് ണ്ടായിരിക്ക മഴ പെയ്യല്ലേ അപ്പ അയൊന്ന്ങ്ങനെ നോക്കിരിയ്ക്ക.
ആഹ്
ചെരുപ്പിട്ടിട്ടെന്താഎന്റെ ചെരുപ്പ് അയി ന്റെ മേലട്ട്ക്ക്‌ണു ആഹ് നട്ഇട്ടിരിക്കുന്ന ചെരുപ്പും കാൽല് ന്റെ അയിന്റെ ആതിൻ്റ പുറകൊ എന്റെ ചൊരുപും ഉണ്ട്.
ഏഹ്.. ബഹളൊന്നുംകേക്ക്ണില്ല.
അത്ര വികൃർതീയൊന്നുല്ല.
ആഹ്. എന്നിട്ട്പ്പം
പിന്നേ. ചായുടിച്ചോ ആഹ് എനിക്ക് ഇവടെ. ഉപ്പ ഒമ്മ ഞങ്ങളൊപ്പണ്ട് പിന്നെ എളേച്ചി മൂത്തച്ചി വേറെയാണ്. രണ്ടു താത്തമാര് അവരൊക്കെ പിന്നെ മരൊക്കളൊക്കായിട്ട്.
അവരെ പ്ലങ്കിലൊക്കെ വരും എനിക്ക് പിന്നെ ര മൂന്ന് രണ്ടനിയത്തിമാരും രണ്ടനിയമാരുംഇപ ഇമ്മിം. നിയത്തിമാര് കല്യാണം കയിഞ്ഞ് ഞങ്ങളവ്‌ടെ അങ്ങനെ. പിന്നെ
ഒരു മാസം രണ്ട് മാസം നോക്കിയ അന്നേരം ഒരു മാസം ഇവിടെ അവിടെയും പോവും
എങ്ങനെ കേട്ട്
എന്റെ വീട്ടില് ഒരു മാസം നിക്കും അവിടെ പോയാ ന്റെ അവിടുത്തെ വീ ട്ടില് ഒരു മാസം നിക്കും കുട്ടിള് വൽ താവണവരെണ്ടാവും അങ്ങനെയൊക്കെ.
ആഹഹ് സ്കൂളൊക്കെ തുറക്കൊളം. ഹ് ഹ് ല്ലെ സ്കൂളൊക്കെ ആക്കിയാ പിന്നെ വിരുന്നൊക്കെ കയിഞ്ഞിലെ. അനിയത്തിനെവ്‌ട്ക്കാ അനിയത്തിട് ക്ക കല്യാൺ ഏ മക്കളുണ്ടോ?
ഇല്ലാ ല്ല ചെറുതനൊ
ആഹ്‌ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ?
രണ്ടു വർഷായി.
ആഹ്‌ ആഹ്‌ പഠിക്കണ്ടപ്പൊ?
ഇല്ല ല്ല
പഠിപ്പ്‌ കയിഞ്ഞോ?
അടിപ്പൊക്ക ഇന്ന എന്ത ഒരു ജോലിയൊക്കെ നോക്ക
നീ പഠിച്ചതാണോ?
ഞാനും പഠിച്ചു കഴിഞ്ഞതാ.
ആ ഡിഗ്രി കഴിഞ്ഞതാ.
ഡിഗ്രി അല്ല ഞാനൊരു അറബി കോഴ്സ പഠിച്ചത്.
ആ ആ
ആ അത് തന്നെ
ആഹ ന്നാ ശെരി ഞാൻ വിളിക്ക ആയിക്കോട്ടെ ഞാൻ പിന്നെ വിളിക്കാട്ടോ ശരി താങ്ക് യു